ഹലോ ആഹ് എടി നീ എവിടാ വീട്ടി തന്നെ
ആഹ് വീട്ടിൽ തന്നേടി
മഴയൊക്കെ ഉണ്ടാ ഭയങ്കര മഴ ഇവിടെ പെരുമഴ പുറ മൊത്തം എന് ഓരോ ഭത്ത് തണുപ്പും ഒരുമാത അഴുക്ക അന്തരീക്ഷം
സത്യം ഇന്ന് ഫുള്ള് മഴയായിരുന്നു
അത് മാത്രല്ല തുണിതൊക്കെ ഉണങ്ങുന്നില്ലല്ല തുണി കഴുവാനും ഒരു പാങ്ങുംല്ല
അതാ തുണി ഉണങ്ങാതെ റൂമ് ഫുള് സ്മെല്ലായിട്ട് കിടക്കുന്നു
അതാണ് ഉണങ്ങാതിരിക്ക്പോ അത് വേറെൊരു മുഷിട് പോലത്തെ മെല്ലാണ് എന്ത് ചെയ്യാൻ പറ്റും വല്ലാത്തൊരവസ്ഥ തന്നെ ഉം ആഹ് അതാണ് പിന്നെ വേറെ എന്തോന്ന് പരിപാടി ചായയൊക്കെ കുടിച്ചോ
ആഹ് ചായയൊക്കെ കുടിച്ചടി വൈകീട്ട് നമ്മള ഇവിടെ ഒരു നാല് മണിയൊക്കെ ആവുമ്പോ കേക്കും ചായൊക്കെ
ചായ ആഹ് ഞാൻ ഇപ്പോഴാണ് കുടിച്ചേ കുറച്ചു നേരെ ആയതേഉള്ളൂ ഈ തണുപ്പ് പിടി ചായയൊക്കെ കിട്ടിയ എന്തൊരുരാശ്വാസം എത്ര വട്ടംമാേണെങ്കിലും ഇട്ടുടിക്ക കൊതുക് ആഹ് നിങ്ങവിടെ ഉണ്ടല്ലിയോ ഞാൻ വിചാ നമ്മളെ ഇവിടേക്ക ഉള്ള് ഈ ചക്കയൊക്കെ പഴുകൽ വീഴുമ്പോഴേ അതന്നൊക്കെ വരും
ഉം മഴയും കൂടെ ആയോണ്ടെ മൊത്തത്തി കൊതുക് തന്നെ
ഇതന്നെ റൂമിനകത്തൊ ഒക്കെ പിന്നെ അകത്തോട്ടൊന്നും വെയിലൊന്നും അടിക്കുന്നില്ലല്ലോ ഒരു വല്ലാത്ത ഒരു അന്തരീക്ഷം തന്നെ മഴ കൂടിപ്പോയാലും പ്രശ്നണല്ലി ഒരു ലിമിറ്റ് വരെയണെങ്കിൽ കൊഴപ്പോല്ല
വെയ്ലും മഴയും കൂടെ ആണെങ്കി കുഴപ്പല്ലായിരുന്നു
ആഹ് അതാണ് പക്ഷെ ഇനി വരുന്ന വെയ്ലിന് ഭയങ്കര ചൂടായിരിക്കും നമുക്ക് പ്രതിരോധിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത്രയും തണുപ്പടിച്ചു നിക്കുന്നുണ്ടേ അങ്ങനെയക്കുള്ള
ഴില്ലായിരുന്നു ഈ പകല് ഈ ജോലിക്ക് പോകുന്നവരും
ഓരും ക്ലാസ്സിന് പോകുന്ന ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മള ക്ലാസ് ക്ലാസ്സിനു പോയിട്ട് ഭൂപ്പാടാണ് വരുന്നത് ഡ്രസ്സ് മൊത്തം തനെ അതെ ഈ ഡ്രസ്സ് നനഞ് ച്ചെപിന്നെ ഉണക്കിയെടുക്കാൻ പാടല്ലേ എന്തൊരു കഷ്ടമാണ് എ ഒന്നും ഉണങ്ങുന്നതും ഇല്ല എന്ന് വെച്ചാ ഒരു തുള്ളി പോലും വെയിലില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഉം അതാ നിങ്ങളവിടെ റേഞ്ച് ഉണ്ട
ആഹ് റേഞ്ച് ഉണ്ട് പിന്നെ മഴയായ ആഹ് മഴയായപ്പോ പിന്നെ
ആഹ് എല്ലാരും പറയുന്നുണ്ട് ഏട്ടാ പക്ഷെ നമുക്ക് റ്റുടെ അത് ഇതുവരും ബാധിച്ച് തുടങ്ങിയില്ല ഇനി ഇപ്പൊ എന്നാണ് എന്തോ പിന്നെ അതുടെ ഉള്ള് അതൂടെ ആയ പിന്നെ നല്ലയിരിക്കും
ഇന്നും നിർത്തി നിർത്തിയാണ് കറന്റ് ഉണ്ടായിരുന്നെ ഇടക്ക് വരും പോവും വരും പോവും അങ്ങനെ
ആഹ് ഒരുപാട് നേരം പോയാ
ഒരുപാട് നേരം പോയി പിന്നെ ഇതിന്റെ ഇടക്ക് ക്ക് തന്നെ രണ്ടു ദിവസം കണ്ടിന്യൂസ് കറൻ്റ് ഇല്ലായിരുന്നു
ആഹ് നമ്മക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഓ
ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു
ആഹ് ആഹ് എടി പറഞ്ഞോ അ
നിന്റെ ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്ന്
ആഹ് ക്ലാസ് കൊഴപ്പില്ലടി ദുരിതമാണ് പിന്നെന്തോ ചെയ്യാൻ പറ്റി ഇങ്ങനെയക്കങ്ങ്
പഠിക്കാനൊക്കെ പാ പഠിക്കാനൊക്കെ പാടാണോ
ആഹ് പഠിക്കാൻ കൊറച്ച് ബുദ്ധിമുട്ടാണ് കാര്യം നമ്മള് ഇത്രയും നാള് പഠിച്ച സ്ട്രാറ്റജി അല്ലല്ലോ മൊ ത്തത്തില് മാറ്റവില്ലേ അപ്പൊ അതുകൊണ്ട് കൊറച്ചധികം പ്രശ്നങ്ങളാണ് ഇത്രയും നാളും ആഹ് ഇത്രയും നാള് നമ്മള് വേറൊരു രീതിയിലല്ലെ പഠി പഠിച്ചോണ്ടിരുന്നത് ആഹ് അപ്പ അതുകൊണ്ട് ആഹ് ഇത് അത് മാത്രല്ല മൊത്തം ജനറൽ നോളജും വർഷങ്ങളൊക്കെ പഠിക്കാൻ ഭയങ്കര പാടാണ്
അതുവല്ല ക്വസ്റ്റ എവിടന്നാണ് ചോദിക്കുന്നതേന്നും
ആഹ് ഇത്‌ന്ന് വെച്ചാ ഇത് ഇത് ഫുള്ള് ഇങ്ങനെ വ്യാപകമായി കെടക്കുകയല്ലേ ഇത് പഠിച്ചാലും പഠിച്ചാലും തീര ത്തുവില്ല എല്ലാ മേഖലയിലും ഉണ്ട്
ആഹ് ആഹ്
അതുകൊണ്ട്പ്പ സുനം നീ ആരു ത് എടുത്താരുന്ന് ടോപ്പിക് എക്സാമൊക്കെ ഇണ്ട് ഓൺലൈനായിട്ടാ ആഹ് ഞാന് ഓഫ് ലൈൻ തന്നാ അപ്പൊ പക്ഷെ എന്ന് ടെസ്റ്റ് പേപ്പറും ഉം പരീക്ഷയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം ഭയങ്കരം പക്ഷെ പഠിച്ചെത്തുന്നുണ്ട് ഇപ്പൊ രണ്ട് മാസം ആയതല്ലേള്ളൂ അപ്പൊ അതുകൊണ്ട് അതിന്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്
ഉം ബെയ്സ് സെറ്റാവാൻ തന്നെ കൊറച്ച്‌ സമയം എടുക്കും ബെയ്സൊക്കെ ഒന്ന് സെറ്റായി കിട്ടാൻ
അതാണ് പക്ഷെ ഞാൻ ചോദിച്ചവരൊക്കെ പറയുന്നേന്ന് വെച്ചാല് ഒന്നര വർഷായി ട്ടും ഒരു ഇതും കിട്ടാതെ ആണ് ഇരിക്കണേന്നാണ് ചെലോർക്കൊക്കെ അതിന്റെ കൂടങ്ങ് പിടിച്ചങ്ങ് പോവും അല്ലെങ്കി അതേന്നും പറഞ്ഞങ്ങരി ക്കണം അതാണ് പ്രശ്നം
ഉം ഉം അവിടെങ്ങനെ റിസൾട്ടൊക്കെണ്ടോ
ആഹ് റിസൽട്ട് നല്ല റിസൽട്ടുണ്ട് അവിടെ നല്ല ഇതു ണ്ട് ഒരുപാട് പിള്ളേർക്ക് ജോലി കിട്ടുന്നുണ്ട് അതുപോലെ നമ്മളെ ഈ എൽ ജി എസ്സിനൊക്കെ മിക്കള്ളൊരു പ്രിലിംസിനൊക്കെ എല്ലാർക്കും കിട്ടുന്നുണ്ട് എഴുതുന്നോർക്കൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ പക്ഷെ ഇപ്രാവശ്യം ഒരു എക്സാമിനും കൊടുത്തില്ല
ആഹ് ഇനിയിപ്പൊ എൽ ഡി സി ഒക്കെ വരൂടി അതൊക്കെ കൊട്ക്ക്
ആഹ് ഇന്നി വരുന്നേനാണ് എനി കൊടു ക്കാൻ പറ്റുന്നെ ഇതിന് മുന്നേം കഴിഞ്ഞ വർഷം കൊടുത്തേനല്ലേ നമുക്ക് ഇപ്രാവശ്യം എഴുതാൻ പറ്റത്തൊള്ളായിരുന്നു ഈ കഴിഞ്ഞ വർഷം
അത് പിന്നെ നമ്മള് പഠിക്യാതെ പഠിക്യാതെ നമ്മളത് കൊടുത്തിട്ടും കാര്യല്ല
ആഹ് പക്ഷെ എന്നാ ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പഴേ എന്തെങ്കിലൊക്കെ അറിയാം മാക്സൊക്കെ ആണെങ്കില് ഇപ്പ ചെയ്യാനൊക്കെ പഠിച്ച് അപ്പൊ അതെങ്കിലൊക്കെ സ്കോറെയ്യാ രുന്ന് പിന്നാ ഒര് ഏഹ് എക്സാമ് എങ്ങനെയാണെന്ന് അ റിയിരുന്നല്ലൊ പക്ഷെ ഇതിപ്പോ ഞാൻ ഒന്നിനും കൊടുത്തിട്ടില്ലാത്തോണ്ട് ഇപ്പ എന്തെയ്യും
അതൊരു കാര്യം ചെയ്താതി ആഹ് ഞാൻ കൊടുത്തായിര്ന്നടീ ഞാൻ പണ്ട് തൊട്ടേ കൊടുക്കുവായിരുന്നു
ആഹ് അങ്ങനെ കൊടുത്തിടുന്നേണ് നല്ലത് അപ്പൊ പിന്നെ എഴുതാല്ലാ ഇങ്ങനെ എഴുതി നോക്കിയാ അങ്ങനൊണ്ട് ആഹ് പിന്നെ ഇല്ലെങ്കി റദ്ദാക്കി കളയല്ലോര്
ആഹ് റദ്ദാക്കിക്കളയും പക്ഷെ ഇതുവരെ അത് പ്രാബല്യത്തിലൊന്നും വന്നിട്ടില്ല
ആഹ് അങ്ങനെയാണ് ഉം പക്ഷെ എന്റെടുത്ത് പുള്ളരിങ്ങനെ പറഞ്ഞായ്രുന്നു കൺഫർമേഷൻ കണ്ടിന്യൂസായിട്ട് രണ്ടൂന്നെണ്ണം കൊടുത്തിട്ടാണ്ടാ ചെയ്യാതിരുന്നാ ഇങ്ങനൊക്കെ
ആഹ് ഞാൻ പക്ഷെ ഒരു നാലഞ്ച് തവണ ഉം നാലഞ്ച് തവണ ചെയ് പോവാതിരുന്നിട്ടുണ്ട്
ആഹ് പക്ഷേ ജെനുവിൻ റീസണാണെങ്കി കൊഴപ്പില്ലെന്ന് തോന്ന്ന്ന് മരണോ അങ്ങനെന്തെങ്കിലൊക്കെ ജെനുവിനായിട്ടുള്ള കാര്യങ്ങളാണെങ്കി കൊഴപ്പില്ല പക്ഷെ
അല്ലെങ്കി നിനക്ക് എക്സാമെഴുതാൻ താൽ ല്പര്യൊണ്ടെങ്കി ഒരു ഒ എം ആർ ബുക്ക് വാങ്ങിച്ച് അങ്ങനെ എഴുതിയാലും മതി
നമുക്ക് ഓ എം ആർ എക്സാം കിട്ടുന്നുണ്ടെടീ അവിടെ അവര് ചൊവ്വാഴ്ചകളിലെല്ലാം ഓ എം ആറ് നടത്തുന്നുണ്ട് എൽ ജി എസിന്റെന്നെ നടത്തുന്നത് എൽ ജി എസ് എക്സാം ഞാൻ എഴുതുന്നില്ല പക്ഷെ എങ്കിലും ഒ എം ആർ അറ്റൻഡെയ്യുന്നുണ്ട്
ഉം ഉം
ആണ്ടാ ഐന്റെ സ്ട്രക്ചറൊക്കെ പഠിച്ച് ആദ്യൊക്കെ ഞാൻ എല്ലാങ്ങ് കറ്പ്പി ക്കാര്ന്ന് എന്റെ വിചാരംന്ന് വെച്ചാ നൂറിന് നൂറ് കിട്ടണം എന്ന് വെച്ചാ നൂറെണ്ണം കറുപ്പിച്ച ഏന്തെങ്കിലും ശരിയാവുന്നായിരുന്നു പക്ഷെ പിന്നെയാണ് ആ മൈനസ് ന്ന് പറയുന്ന വെല്ലുവിളി ആഹ് അതോണ്ട് ഐനു ശേഷം തൊട്ടിപ്പ അറിയാവുന്നത് മാത്രം പത്തെണ്ണാണെങ്കി പത്തെണ്ണം അഞ്ചെണ്ണാണെങ്കി അഞ്ചെണ്ണം അതെ ഒറപ്പിക്കൂ
അതാണ് നെഗറ്റീവും കൂടെ വരമ്പം ഉം നെഗറ്റീവ് മാർക്ക് കൂടി വരുമ്പഴത്തേക്കും നന്നായിട്ട് മാർക്ക് കൊറയത്തില്ലേ
ആഹ് അതാണ് ഏതെങ്കിലൊക്കെ നെഗറ്റീവ് അടിച്ച് തരും പക്ഷെ എന്നാലും കൊഴപ്പുല്ല അങ്ങനെങ്ങ് പോവും
ഇല്ല പതിയെ പതിയെ നെഗറ്റീവ് കൊർച്ച് കൊണ്ട് വന്നാ മതി അപ്പഴ്ത്തേക്ക് ഓക്കെയാവും
ഉം പിന്നെ എനിക്ക് ചെല ക്വസ്റ്റ്യനുകൾ ഒന്നും അറിഞ്ഞൂടെങ്കി എനിക്ക് ഭയങ്കര പരിഭ്രമ മാണ് അത് ഒന്നും കറുപ്പിക്കാതെ പോണോന്നുള്ളതുകൊണ്ട് ഏതെങ്കിലൊക്ക കർപ്പിക്ക അപ്പം കൊറച്ചൊക്കെ ശെരീട്ട് ഇപ്പൊ ഇരുപതെണ്ണം ശെരി കിട്ടിയ ഒരു പന്ത്രണ്ടെണ്ണം തെറ്റാവും അപ്പൊ അത്രയും മാർക്ക് പോകൂലേ
ആഹ് അത് പോം എനിക്കും ഇതാ ഞാനും എക്സാമിന് ചെന്ന് മെയിനായിട്ട് ചെയ്യുന്നത് ഇതാ ഏതായാലും ഇപ്പം നാപ്പതെണ്ണം നമ്മള് കറക്റ്റാക്കു ആരിക്കും അപ്പഴ് നാപ്പത് മാർക്ക സ് ആഹ് നാപ്പതെണ്ണം സേഫ് ആക്കി വെക്ക എന്നുള്ളതല്ല അപ്പഴേ ചിന്തി ഏതായാലും കിട്ടത്തില്ലല്ലോ ഏ അപ്പഴ് ബാക്കീകൂടെ കറുപ്പിക്കാന്നങ് ചിന്തി
ഞാൻ ഞാൻ പണ്ടൊക്കെ പി എസ് സി എക്സാമിനു പോമ്പഴ്ത്തേന് എന്റെ അപ്പുറത്തേക്ക് ഇരിക്കുന്നവര് കൊറച്ചൊക്കെ കറുപ്പിക്കും അപ്പ ഞാ ച്ചിരി ഇവരൊക്കെ എന്ത് ഇങ്ങന കറുപ്പിക്കാതിരി കറപ്പിക്കാതിരി ദൈവമേ ഇവർകക്ക് വയ്യ് യ്യേ അങ്ങനെ ഞാ ഇരുന്നു എല്ലാം അങ്ങ് കർപ്പിക്കും പക്ഷെ എന്തരേയും ഒരു മൊണ്ണ തെക്കാര് പിന്നെ അതിന്റെന്നും റിസൾട്ട് പോലും ഞാൻ കയറി നോക്കത്തില്ല
ആഹ് ആ അതൊക്കെ നോക്കീട്ടും കാര്യില്ല ഇപ്പം നമ്മള് നാപ്പതെണം നമ്മളിപ്പം ആ കൊറച്ച് കൊറച്ചുകൂടി ചെയ്യുംമ്പഴ്ത്തേക്കും ഒരു നാലഞ്ച് മാർക്ക് നമുക്ക് എക്സ്ട്രാ കിട്ടൂന്നായിരിക്കും നമ്മള് ചിന്തിക്കുന്ന പക്ഷെ ആ മാർക്കിനെക്കാട്ടീം കൂടുതൽ അവിടെ കൊറയുകയാണെന്ന് നമ്മളത് അറി
അറിയുന്നില്ല ഏതെങ്കിലും പൊട്ടഭാഗൃത്തിന് ഒന്നെങ്കി ശരിയാവൂ ഇപ്പൊ ആണെങ്കി എനിക്ക് ഭാഗ്യോ ഇല്ല
ആ ഒന്ന് ശരിയാവുംമ്പഴ്ത്തേക്കും നമ്മളെഴുതി വെച്ചേൽ തന്നെ അഞ്ച് മാർക്ക് പിന്നോട്ട് പോവയാണ് അപ്പൊ മൊത്തത്തി ആറ് മാർക്ക് ട്ടങ്ങ് കൊറയും
ആ അതാണ് പ്രശ്നം മൊണ്ണത്തെറ്റുകളും മണ്ടത്തെരങ്ങള് കാണിക്കും ഞാനും അപ്പൊ എല്ലാർക്കും ഇത് തന്നെല്ലേ
എല്ലാർക്കും ഇതൊക്കെ തന്നാ പിന്ന നിങ്ങള്
ആഹ് പറഞ്ഞോടാ ഞാൻ കേക്കനെ
നിങ്ങൾ ടീച്ചേഴ്സക്കെ എങ്ങനാ
ടീച്ചേഴ്സ് ഒക്ക കൊള്ളാം നല്ല ക്ലാസ്സാണ് കേട്ടാ അടിപൊളി ക്ലാസാണ് പഠിപ്പിക്കാൻ അത് എനിക്ക് പറയാണ്ടിരിക്കൻ വയ്യ അവര് അത് ഫോളോ ചെയ്ത് പോവണെങ്കി നല്ലതാണ് പക്ഷെ. പോള ചെയ്യില്ല ഞാൻ എന്താണ് എന്തു മടി.
ആഹ് ന്താ വീട്ടി വന്ന് പഠിക്കാലോസ്.
വീ സമയം കിട്ടാതെയല്ല മടിയായതുണ്ട്. എനി എക്സാമിന്റെ ഫിയറൊക്കെ വന്നാലേ ഞര്ന്ന് പഠിക്കോളൂ ഇപ്പ സ ഇപ്പ ടോപ്പിക്ക്. സമ്മളൊക്കെ രാവിലെ ഉള്ളത് കൊണ്ട് ചെലപ്പോ അതൊക്കെ വന്നിരുന്നൊക്കെ നോക്കും.
ആഹ്.
അതിന്റെ ഒക്കെ വകൊക്കെ വെച്ചേക്കും കാര്യം പോയിരുന്ന് എഴുതണ്ടേ. പ്പൊ വായിച്ചൊക്കെ വെച്ചിട്ട് എഴുതുന്നൊണ്ട്. എല്ലാ ദിവസു ഉണ്ട് ടോപ്പിക് എക്സാം പിന്നെ ചൊവ്വാഴ്ചകളിൽ മാത്രം ഓയി മാർ എക്സാം.
ആഹ് ആഹ്.
പിന്നെ ശനി ഞായർ ഓഫ്. ശനിയാറും ഓൺലൈൻ എക്സാം ഉണ്ട് നമുക്കിപ്പ എല്ലാ ദിവസവും ഓൺലൈൻ എക്സാം ഉണ്ട് ഇരുപത് മാർക്കിൻ്റെ.
ആഹ്.
അ അവര് നന്നായിട്ട് പ്രഷറെയ്യുന്നുണ്ട് നമ്മളുംകൂടെ ആ ഒരുതിൽ വന്നാ ഫെ സമൊക്കെ കിട്ടണ ഒരുങ്ങുന്നേലൊള്ളൂ.
ഓൺലൈൻ എക്സാം എങ്ങനാ നേരത്തെ ത് ടോപ്പിക്ക് തര്യോ.
അവര് പറഞ്ഞേക്കും കേട്ടെ ഇന്ന് ടോപ്പിക്കാണെന്ന് പ്പ സമുദ്രങ്ങളെ പറ്റി അല്ലെങ്കിൽ പക്ഷിസങ്കേതത്തെ പ റ്റിയൊക്കെ ആണെന്ന് പറയാ അല്ലെങ്കി സയ് ഏ എന്തപറയാ ബയോളജി ആണ്. ഏതെങ്കിലും ടോപ്പിക്കക്കെ അറിയിക്കും അതെല്ലാം കറക്കി കുത്തുക തന്നെ ഫുള്ള്. കറണ്ട് ഫീസൊക്കെ കാണും.
ആഹ് ആഹ് കറണ്ട് ഫീസ് എങ്ങനാ നിങ്ങളവിട പത്രം വെച്ചാണോ പഠിപ്പിക്കുന്ന.
അല്ല നമുക്കൊര് ആപ്പുണ്ട് ആ ആപ്പിനാത്താണ് ഇതെല്ലം ഇടുന്നത് പാ. ആഹ് ആപ്പിൽ കേറിങ്ങനെ വൽച്ചാതി ഓരോ ദിവസോംങ്ങനെ നാലണ്ണം വീതോ അഞ്ചണ്ണവീതോ ഒക്കെ ഇടും ഓരോ ദിവസ ദ പ്പത് എല്ലാം കൂടെ വെച്ച്പ്പ ജൂൺ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ദിവസത്തെ കറണ്ട്. എഴുത്ത് ആ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച്ചേ ബുധനാഴ്ച്ചേ എന്നാ ഉച്ചയ്ക്ക് ശേഷം നടത്തും. അപ്പ ആതിക്കന്ന് എഴുതാ. അങ്ങിനെണ് പോണത്പ്പം ഉം. ഉം കൊള്ളാലോ ഓ എന്നാ പിന്നെ ശരി എന്നാഞാൻ വെക്ക്യട്ടാ.
ആഹ് ശര്യടി.
ആഹ് ശരി.